ഹലോ
ആഹ് കേക്കാാം കേക്കാ
ആ പിന്നെ എന്തൊക്കാരുന്നു
അപ്പൊ ഞാൻ ഇവിടെ വെറുത ഇരിക്കുവായിരുന്നു നീയോ
ഉ ഓ ഞാനും വെറുതേ ഇരിക്കായിരുന്നു പിന്നെ മഴയുണ്ടായിരുന്നോ
ഇല്ല ർരാവിലെ ചെറുതായിട്ട് പൊടിച്ചായിരുന്നു ഇപ്പ ഇല്ല നല്ല വെയില് വരുന്നു അവിടോ
ഞങ്ങളെവിടെയും നല്ല വെയിലാണിപ്പോ ചെറിയ തുമ്മലു ഉണ്ടോ നെയ്യില് അഒണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എരക്കാണെങ്കി കൊറേ തുണിയെക്കെ കഴ്‌വി ഇടാൻ ഇര്ന്നപ്പഴേ എപ്പ കഴ്‌വി ഇടോ എന്തോ ചെലപ്പോ കഴ്‌വി ഇടുമ്പഴാ ഇപ്പൊ ഞാാന് വെയില് കണ്ട് ര പിന്നെ കഴ് വി അങ്ങോട്ട് ഇടുമ്പഴത്തേക്കായിയിരിക്കും ആടെ മഴ എടുത്തോണ്ട വരുന്നത്
ആ അത് ശെരിയാ ഞാാനെന്തോലും നേരത്തെ കഴ് വി ഇട് ഇട്ടിട്ടുണ്ട് ഇവിടെ വെയില് ഉണ്ടായോണ്ട്
ആ ഇനി നോക്കണം എനിക്കർജെൻഡ് പോയി കഴ്‌വി ഇടാം നോക്കണം
ഉം
പിന്നേ നനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമൽ ഏതാ മൃഗം ഏതാ
ഏ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് വച്ചാ പട്ടിക്കുട്ടിയാണ് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഉം ആനേളെ ഇഷ്ടാണ് ആനളന്ന ഉം ആ ആനേളെ എന്ന് വെച്ച എനി കൂടുതലും ആനകളോട്ട് അട്രാക്ഷൻ വരുത്തുന്ന ച്ച ഞാരു ദിവസം ഗുരുവായൂർ പോയായിരുന്നു ആ ടൈം മില് എനി ക്കൊന്ന് മരിച്ചിട്ട് കൊറെ വർഷായിട്ടുള്ള ഒരു ആനയാണ് ഗുരുവായൂർ കേശ വൻ നീ കേട്ടിട്ടുണ്ടായിരിക്കും ആ കഥ എനിക്ക് ഗുരുവായൂരു ചെന്നപ്പം എന്റെ അമ്മൂ മ്മൂമ്മ എനിക്കിങ്ങനെ പറഞ്ഞതന്നാ ആനയുടെ കഥ അതൊക്കെ കേട്ടപ്പഴതേന് എനിക്ക് ആനയോടുളള അട്രാക്ഷൻ ഒത്തിരി കൂടി
ഇല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചരി- ആനയുടെ കഥ മം കഥ ഗുരുവായൂർ കേശവൻ എന്ന പേര് കേട്ടിട്ടോണ്ട് ഈ കഥയൊന്നും എനിക്കറിയത്തില്ല ആന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആന എന്നുപറഞ്ഞ എന്താ നമുക്ക് ഏറ്റവും ഏഹ് നമ്മുടെ ലാൻഡിലുതന്നെ ഏറ്റവും വലിപ്പമുള്ള ജീവിയാണ് ആന എന്നുപറയുന്നത് ആക്ച്വലി ഇവർക്കെന്ന് പറഞ്ഞാലുണ്ടാലോ എന്താ പറയാ ബുദ്ധിശക്തിയും ആ എന്തോ മറ്റു മൃഗങ്ങളിൽന്ന് അപേക്ഷിച്ച് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും- ഒരു അങ്ങനെയൊക്കോ എനിക്കുതോന്നുന്നു ഈ ആനകൾക്ക് മറ്റു മൃഗങ്ങളിൽനിന്ന് വ്യത്യാസമാണെന്നുതോന്നുന്നു
ആണാണ് ഈ- ഈ ആനടെ കേസ് ഈ ഗുരുവായൂർ കേശവന്റെ കേസ് വെച്ചുതന്നാണെങ്കില്, അത് എന്തുവാ അമ്പത് വർഷത്തോളം ഗുരുവായൂർ അമ്പലത്തില് ഉണ്ടായിരുന്ന് അപ- അപ്പം ആ ഒരു ടൈമില്- ഈ അമ്പത് വർഷത്തിന് ശേഷം ഇയിന് ഒട്ടും അങ്ങ് വയ്യാതായി ഏതോ ആ അവിടെ വൈകിട്ടത്തെ ഒരു പൂജ ഉണ്ടല്ലോ ഗുരുവായൂര് അയിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ പൂജയുടെ സമയത്ത് ഇതിന് തിടമ്പേറ്റാൻ ഏ-
ആ അങ്ങനെ എന്തൊരോ ആണ് പെട്ടെന്ന് ഓർമ്മ ഓർമ്മവരുന്നില്ല അതിന് തിടം പേറ്റാനായിട്ട് തലയിലോട്ട് വെച്ച സമയത്ത് ഇതിന് പെട്ടെന്ന് വയ്യാതായിട്ട് ഈ തെക്കേ ഗോപുരം നടയുന്നൊക്കെ പറ- പറയത്തില്ല അവിടെ കൊണ്ടുവന്ന് ഇതിനെ തളച്ചിട്ടേക്കുവായിരുന്നു പിറ്റേ ദിവസം അതിനൊന്നും - അതൊന്നും കഴിച്ചില്ല ഇങ്ങനെ നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് നോക്കിക്കൊണ്ട് തന്നെ നിക്ക് നിൽക്കുവായിരുന്നു അതിന്റെ പിറ്റേ ദിവസം വെളുപ്പാൻ രാവിലെ മൂന്നുമണിയൊക്കെ ആയപ്പഴത്തേനും ഈ ആന നേരെ എഴുന്നേറ്റ് അതുവരെ- കിടന്നിരുന്ന ആന നേരെ എഴുന്നേറ്റ് രണ്ട് കാലും മുൻമ്പോട്ട്- വച്ചിട്ട് നമ്മള് കൃഷ്ണനെ നമസ്കരിച്ച്, അവിടെ തന്നെ ഇരു കിടന്നങ്ങ് മരിക്കുവായിരുന്നു കൃഷ്ണനെ നമസ്കരിച്ചിട്ടാ അത് മരിച്ചത്
ആ അതെയ തെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ശരിയാണ് ബുദ്ധിശക്തിയും ആ മറ്റേ സാമ്പത്തിക സ്ത്രോതസ് ഒക്കെക്കൊണ്ട് വ്യത്യസ്താണ് ഈ നാട്
മം അതാണ് ഈ ഒരു കാരണം കൊണ്ടാണ്- ആ അതിന്റെ കൊട്ടാരക്കര അമ്പല എനിക്കുതോന്നുന്നു ഗുരുവായൂർ കേശവന്റെ പ്രതിമയാന്ന് തോന്നുന്നു ഇരുപ്പോണ്ട് ഗുരുവായൂരും ഗുരുവായൂർ കേശവൻ്റെ ഇത് വെച്ചിട്ടുണ്ട് പ്രതിമ വചിരിക്കുന്നത് വച്ചിട്ടോണ്ട് ഇതെന്ന് വെച്ചാ എല്ലാ ആനകളെക്കാട്ടെയും ഇതായിട്ട് നൽക്കും എന്നന്ന് വെച്ചാ നല്ല വെള്ള നഖങ്ങൾ എല്ലാ ആനകളെക്കാട്ടെയും വലിയ നഖങ്ങളും പിന്നെ വലിയ തുമ്പിക്കൈയ് നല്ല തലയെടുപ്പൊക്കെ ആയിരുന്നു ഈ ആനക്ക്
ആ
എന്തോ?
ഏറ്റവും വലിയ ആന എങ്ങണ്ടായിരുന്നു
ആ ആയിരുന്ന് ആ ആയിരുന്നു
ഞാനിങ്ങനെ കേട്ടിട്ട്ണ്ട് പരിപാടി കേശവൻ്റെ എനിക്കോന്ന് ഈ എന്തോ ഗജരാജന് എന്തോ ആണെന്ന് തോന്നുന്നു സ ആൾക്കാര് സ്നേഹ പല ആനകൾക്കും പലപേരുകളുണ്ട് പേരുകള് പേര്കളുണ്ടെങ്കിലും ആ എന്തോ ഇങ്ങനെ ഏറെ കൊറെ സ്നേഹത്തോടെ കൊറെ പേരിട്ട് വിളിക്കാണ് ഇപ്പം ആഗ്രഹിച്ചിട്ടാണെങ്കിലും കൊറേ ആനകളുണ്ട അപ്പൊ അവരെയൊക്കെ എന്താ പറയാ എങ്ങനെ ഇവിടെ തൃക്കടമൂ ഒരു ആനയുണ്ട് തൃക്കടമൂർ ശിവരാജ് അയിനെ ഈ ആൾക്കാര് സ് സ്നേഹത്തോടെ കടവൂര് ന്നോ ന്തോ അങ്ങനെ എന്തോ ഊരാണെന്ന് തോന്നുന്നു അയിനെ വിളിക്കുന്നത് അപ്പൊ ഇതിനെ ആൾക്കാര് സ്നേഹത്തോടെ വിളിക്കുന്നത് ഈ എന്താ ഗജരാജനെന്നോ അങ്ങനെ എന്തോ ആരുന്നു തോന്നുന്നു കാര്യങ്ങനെ വിചാരിച്ച്
ആ ആ കേരളത്തില് ഉം
ആ ഭക്തിയും അല്ലെങ്കില് എന്താ ഞാന ഇങ്ങനെ കേട്ടിട്ടണ്ട് ഭയങ്കര ഭക്തി അല്ലെങ്കില് ഭയങ്കര അനുസരണക്കെ അതിന് ആൾക്കാരെ ഒന്നും ഉപദ്രവിച്ച ചരിത്രവൊന്നും ഇല്ല ഇല്ലെന്നാണ് തോന്നുന്നത് പിന്നെ ശാ ശാന്ത സ്വഭാവം ഒക്കെ കൊണ്ട് പ്രസിദ്ധനായിരുന്നു ഈ ഒര് ആനെന്ന് പറയാം അപ്പം ഇതിൻ്റെ സ്മരണാർത്ഥം ഈ ആനേടെ സ്മരണ ത്ര എല്ലാ വർഷവും ഗജരാജൻ ദു ഗുരുവായൂർ കേശവൻ അനുസ്മരണ ദിനം മറ്റോ ആചരിക്കുന്നുണ്ട്
ആ ഡിസംബർ രണ്ടാംതി ഡിസംബർ രണ്ടിനാണ് ചരിഞ്ഞത്
അപ്പൊ അതിന്ന് ആ ദിവസം അനുസ്മരണാ ദിനം ന്തോ ആചരിക്ക് ആചരിക്കുന്നുണ്ട് അവനൊരു പേരു ഇട്ടിട്ടുണ്ട് ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണാദിനം എന്ന അറിഞ്ഞിട്ട് ആ ദെവസം അവരത് ആചരിക്കുന്നു
ആ ആ അ അ് ഞാനും കേട്ടിട്ടുണ്ട് ഈ കേരളത്തിലെ ഏറ്റവും മുന്നിൽ നിക്കുന്ന മൂന്നാള ച്ചെ മൂന്ന് ആനകളന്ന് വെച്ചാല് ഫസ്റ്റ് ഗുരുവായൂർ കേശവൻ പിന്നെ തൃക്കടവൂർ ശിവരാജു പിന്നെ പാമ്പാഴ രാജനുമാ
അതെ അതെ എനിക്ക് ഓന്ന് ന്നും പാമ്പാടി രാജനൊക്കെ ഇപ്പം തൃക്കടവൂർ ശിവരാമന് ഏതോ ഒരു കണ്ണ് വയ്യാന്ന് ഞാനിങ്ങനെ കേട്ട അയിനൊരു കണ്ണ് കാണില്ല ഒരു വർഷ അതിന് ഏതോ ഒരു കണ്ണെങ്ങാണ്ട് കണ്ടൂടാ പക്ഷെ അത് കൊറെ ആൾക്കാരെയെക്കെ ഉപദ്രവിക്കൻ വ ര്ന്ന്ണ്ട് ഇപ്പൊ എനിക്ക് ഓന്നുന്നു അവരങ്ങനെ എറക്കുന്നില്ലാന്ന് തോന്നു ആനകളുണ്ടല്ലോ അവരെയൊക്കെയാ ഇപ്പൊ എറക്കുന്നത് പിന്നെ തൃക്കടവൂർ ശിവരാമ അതില് അതും വൽയൊരു ആനയാ അത്യാവശ്യം വല്യൊരു ആനയാ പിന്നെ പാമ്പാടി രാജന്ണ്ട് പാമ്പാടി രാജനുതേ പിന്നെ ഇവർക്കാ ഒരു ചെല സമയത്ത് മദം പ്പാണ് അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവരേ ഭയങ്കരായിട്ട് നമ്മള് ശിശ്രൂഷിക്കണം ആ സമയത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെഅല്ലെങ്കിൽ തന്നെ ഇ കറക്റ്റ് ആയിട്ട് ഭക്ഷണവും ചികിത്സ വിശ്രമവും ഒക്കെ നൽകണം പക്ഷെ ഈ സമയത്ത് അതിനൊരു പ്രത്യേക കേറിമാറ്റം പ്പാടന്ന് പറഞ്ഞു കഴിഞ്ഞാ അതിന് ചെറിയൊരു അസുഖം പോലാണ് അവര് കാണുന്നത് അപ് പ്പാ ആ സമയത്ത് അതിനെ പ്രത്യേക കേറും സ്നേഹം എല്ലാം കൊടുത്ത് അതിനെ ഇങ്ങനെ പരിപാലിക്കണം ആ സൗകര്യങ്ങളൊക്കെ എനിക്ക് തോന്ന് ന് ഗുരുവായൂര് ഗുരുവായൂരാണ് അമ്പലത്തിൽ ഒരുക്കിയിട്ട് ഗുരുവായർ അമ്പത്തിലല്ല ഗുരുവായൂർ ആനക്കുട്ടിലങ്ങാണ്ടുണ്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്
ഉം ഇങ്ങോട് ഒരുക്കിട്ടുണ്ട് ഉം ഈ പാമ്പാടി രാജനെന്നൊക്കെ പ പാമ്പാടി രാജൻ എനിക്ക് തോന്നുന്നു വനമേഖലേൽ എങ്ങാണ്ടാണ് ജനിച്ചത് എന്നിട്ട് അതിനെ എന്തുവാ ഏതോ ആന പരിശീലന കേന്ദ്രത്തി നിന്നാണ് പാമ്പാടി രാജനെ കൊണ്ടുവന്നത് ആ ടൈമിലൊക്കെ അതിന്റെ പേര് ബാസ്റ്റിൻന്നൊക്കെ ആയിരുന്നു ഈ ഞ അങ്ങനെ ഇവിടത്തെ അമ്പലത്തില് പാമ്പാടി രാജൻ വന്നു അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ ഈ ആനെ കുറിച്ച് തിരക്കിയപ്പോഴായിരുന്നു ഈ പേരിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന ബാസ്റ്റിൻ എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര് പിന്നെ മേടിച്ച് പാമ്പടിരാജനെ - അതിനൊക്കെ ശേഷം പാമ്പടരാജൻന്നുള്ള പേര് വന്നത് അതിന്
അതെ കൂടുതലും ഈ ആന പ്രധാനമായിട്ടും കാടുകളിലാണല്ലോ ഇവിടെ ജീവിക്കുന്നത് അപ്പം അവിടെ ആനകൾ ഉണ്ടല്ലോ വലിയ ആനളൊക്കെ മെരുക്കിയെടുക്കാൻ പാടല്ലെ ഈ കൊച്ചു പ്രായത്തിലെ അവിടുന്ന് കാട്ടിന്ന്മാക്കി കൊണ്ട ചെന്നതിനും മെരുക്കി ഇങ്ങനെ പിന്നെ വലിയ വലിയ ആൾക്കാർ ഇങ്ങനെയുള്ള ബിസിനസ് ആൾക്കാരൊക്കെ മേടിച്ചിട്ട് ഐന്ന് പ്രത്യേകം ഒരു പേരക്കിയിട്ട് പിന്നെ അതിനും ഉത്സവത്തിനൊക്കെ അതാണ് ഒരു കാണുന്നത്
ഉം ഈ പറഞ്ഞു ഈ പാമ്പാട് രാജ ന്നൊക്കെ പറ പാമ്പരാജനുണ്ടല്ലോ ഈ ഏറ്റവും കൂടുതൽ ഫേമസ് ആയന്ന് വെച്ചാല് സൗന്ദര്യത്തിന് ആനാൾക്കുണ്ട് സൗന്ദര്യത്തിന് എന്താ ഒരു അപൂർവ എന്താ പറയുന്ന ബഹുമതി ഉണ്ട് ഗജമാണിക്യം ഈ പാമ്പടി രാജന് ഗജമാണക്യം കിട്ടിയിട്ടുണ്ട് ബഹുമതി അത്രക്ക് നല്ല അതിനെ കാണൻ നല്ല ചന്തവാ
ബാക്കിയുള്ള ആനകളിൽ നിന്ന് ഇൻക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ടാ മനസ്സിലാവൂല ട്ടോ ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് അത് വന്നിരുന്നു അപ്പൊ ബാക്കിയുള്ള ആനയിൽ നിന്ന് അത് ഭയങ്കര വ്യത്യസ്താണ് പിന്നെ ഈ ശിവരാത്രി മുട്ട കറുത്ത മുട്ട അങ്ങനെ തന്നെയ തോന്നണു കാണാൻ അതിന് ഭയങ്കര കറുപ്പാണ് അപ്പൊ അത് ഒരു പ്രത്യേക ഭംഗിയാ അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ആനേനൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും പിന്നെ വേറൊരു ആന ഉണ്ടായിരുന്നു അത് ഈയിടെ ഞങ്ങടെ അടുത്തൊരു അമ്പലത്തിൽ വന്നേയാണ് ഒരു മൗട്ടത്തെ രാജേന്ദ്രൻ എന്ന അങ്ങാണ്ട് പറഞ്ഞിട്ടരാനയെ അതന്ന് പറഞ്ഞ സംഭവം കേട്ടാൽ ഒരു പാത്ത ആനയാണ് കണ്ട കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബാക്കിയുള്ള ആനകളിൽ നിന്ന് ചെറുതാണ് യാദവ് അപ്പൊ അത് ആ ഒരു ഇത് കൊണ്ടിട്ട് അത് പ്രസിദ്ധപ്പെടുന്നത് അതന്ന് പറഞ്ഞാ ഒരു പാത്ത ആന ഇങ്ങനെ റൗണ്ട് ഒരു ബാൾ ഉരുങ്ങി വരുന്നപ്പോലത്തെ ഒരു ബാളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ അങ്ങനെ ഒരു പാ എനിക്ക് ഭയങ്കര ഇഷ്ട ആ എന്താലും നല്ലതാ
ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ആനെ കുറിച്ച് പേരുപോലും - കേട്ടിട്ടില്ല
ഞങ്ങള ഇവിടെ രണ്ട് രണ്ട് ട്ടോം ഏതോ ഉത്സവത്തിന് ങ്ങനെ വന്നാർന്നു അപ്പൊ ആക്ച്വലി എനിക്ക്‌ ഇവനെ കാണാൻ ഭയങ്കര ഇഷ്മാ ന്ന് പറഞ്ഞിട്ട് കുട്ടിയ നിക്ക് ലുങ്കി കോണ അങ്ങനത്തെ കാണ നല്ല രസാത് കാണാനൊക്കെ എടി അടക്കാവെ
ഓക്കെ